ലോ
ആഹ് ഹലോ കേക്കുന്നുണ്ടല്ലോ ഏച്ച്
ഓ കേക്ക്ണ്ട് കേക്ക്ണ്ട്ന്താങ്ങളെ വർത്താനം സുഖല്ലേ
ആണ് ആണ ആണ് ഉം ഉം
ഉം ചായുടി ഒക്ക കഴിഞ്ഞോ
ചായുടി കഴിഞ്ഞില്ല ജോലി ചെയ്യുന്നുണ്ട് ജോലില
ഏ ശെരി
വീട്ടിച്ചെന്ന് മ്മള ആശെല് ജോലി ചെയ്യുന്നുണ്ട് ആഹ് വീട്ടി ചെന്നപ്പെ കഴിക്കില്ല ഓ
ഉം ഉം
വീട്ടി ചെന്നിട്ടേ ഇനി കഴിക്കിന്നത്
ഏയ് ശരി ആഹ് ആഹ് പിന്നെ അവിടെ അട്ത്തെന്നെ ആയ്രിക്കുലേ ഇല്ല ചായ കുടിച്ചിട്ടില്ല ചായക്കെ ആക്കിച്ച്ട്ട്ണ്ട് മക്കള് മദ്രസ് പോയതാ മദ്രസവ് ട്ട് വന്ന്ട്ട് വാണം ഉം ഉം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങള് ഭക്ഷണൊക്കെ ണ്ടാക്കാനറിയോ
അത്യാവശ്യം അറിയുന്നുണ്ട് അല്ല നോൺവെജ് വെജ്ജോന്നും അറി അറിയില്ല ന്നാലും
കൊഴപ്പല്ല്യാത്ത രീതിയില് ഉം വിശന്നിരിക്കേണ്ട ആ രൂപത്തിലൊക്കെ അറിയൂല്ലേ പിന്നെ ഉം ഉം ക്കാറ് പേര്ണ്ട്
ആറ് പേരോ ആഹ് ആണോ
ങ്ങള് ആഹ് ആഹ് ആഹ് ചെറുതാ
ചെറുതാ ആഹ് മൂന്നാം ക്ലാസിൽ പഠിക്ക്‌യാ
ആഹ് ആഹ് ആഹ്. മോന് സ്കൂൾട്ട് വരാറായി വന്നിട്ടുണ്ടാവൂലേ
ആഹ് വന്നിട്ടുണ്ടായി വീട്ടില് അമ്മയൊക്കെ ഉണ്ട് അപ്പ അവര് നോക്കിക്കൊളും അല്ല അവര് ചായയും കാര്യങ്ങളുംക്ക എല്ലാം കൊടു കൊടുത്തു
ആഹ് അതോണ്ട് പിന്നെ കൊഴപ്പല്ല്യ നമ്മുക്ക് ജോലി ട്ട്ണ്ടെങ്കില് തിരിച്ച് വരുമ്പോൾ കുട്ടികൾ വരുമ്പോത്തിന് എത്തില്ലേ എന്നുള്ളബേജാർ ആയി
അങ്ങനെ ആഹ് അത് തന്നെ
ഉം ഒറ്റ വീട് ആവുമ്പോ കുട്ടോള് വരുമ്പോക്ക്ന് നമ്മക്ക് എത്തണം
ഉം ഉം
ഉം
എല്ലാ വീട്ടിലെല്ലാരും എല്ലാരട ഉള്ളരും ഇത അപ്പ അടെ ഉം അതുകൊണ്ടല്ല നമ്മള് ജോലിക്ക് ഏഹ് ആഹ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നെയാണോ ചേച്ചി
ഏഹ് ഫുഡൊക്കെ ഇണ്ടാക്കും അങ്ങനത്തെ എല്ലാ പരിപാടിയും ചെയ്യും ഫുഡ് ഉണ്ടാക്കും ഓഹ് ഫുഡൊക്കെ ണ്ടാക്കും
ഉം
എനിക്ക് ഇഷ്ടം ഒക്കാ ചെയ്യാനക്ക നമ്മള് യൂട്യൂബൊക്കെ നോ എന്തെലൊക്കെ വെക്കുമ്പോ യൂട്യൂബിലൊക്കെ നോക്കും ഇഷ്ടം ഒക്കെ ചെയ്യൻ ഇഷ്ട്ടൊവ ന്നാണ് ഉം
ട്ട് ണോണ്ട്
ആഹ് നമുക്ക് ച്ചാ ഞായറാഴ്ച നമുക്കില്ല അപ്പൊ നമ്മിങ്ങനെ ഓരോ ഉം നോക്കും
ഉം ഉം ഉം ആഹ് ആഹ് ആഹ് ശരി
ഉം ഞാനും മോളും മാത്രേ ള്ളൂ നമ്മടെ വീട്ടിലേയ് അപ്പം
ആഹ് ആഹ്
വീട്ടില് അമ്മള് മാത്രേ ഒള്ളൂ അപ്പം വല്യ ഫുഡ് നമുക്ക് ആവശ്യമുള്ള നമ്മള ഇഷ്ടംപോലെ കഴിക്കും
ആഹ് ആഹ് ആഹ് അപ്പൊ പിന്നെകുഴപ്പം പ്പല്യ ആഹ് ഞാന് ഇതുവരെ ഞാൻ ഇതുവരെ പൊറത്തേയിര്ന്നു
ന്നിട്ടോ ഒര് ഉം ഏഹ് വ്ഹസ്ബന്റ് പൊറത്താ
എങ്ങനെ
ഹസ്ബന്ന്റ് പൊറത്താ
ഞങ്ങൾ സെറ്റിൽ ആയത് ഇതുവരെ ഗൾഫിലേയ്രുന്നു. ഇപ്പൊ മൂന്നു മാസം ആയിട്ടൊള്ളു വന്നിട്ട് ഉം ഞാൻ പത്ത് വർഷമായിട്ട് അവിടെ ആയിരുന്നു ഞാനും കുട്ടിയോളും ഇക്കാക്കിം എല്ലാരും കൂടെ അവിടെ സെറ്റിൽ ആയതേര്ന്നു
ഉം എന്റെ ഹസ്ബന്റ് പൊറത്താ
ഏഹ്
ആഹ്
ഞങ്ങള് ഫാമിലി അവിടെക്കെ ആറു മക്കള് എന്റെ കുട്ടികളൊക്കെ അവിടെ ജെനിച്ച കുട്ടികളാണ് ഞങ്ങള് ഇപ്പം എന്താ കുട്ടികളൊക്കെ വലുതായി മൂത്ത മോൻ പത്താം ക്ലാസ്സിലായി അന്നേരം കുട്ടികൾക്ക് ഇവിടുത്തെ സിലബസ് പഠിക്കണം ഞ്ഞി നാട്ട് പോവാണ് ന്നൊക്കങ്ങനെ പറഞ്ഞപ്പ അങ്ങനെ ഇങ്ങട്ട് പോന്നതാണ് ഇപ്രാവശ്യം
ആഹ് നല്ലയല്ലേ
ഉം ഉം അപ്പൊ പിന്നെ അങ്ങനെ പോന്നാണ് പിന്നെ വേറെന്തക്കെയാണ് വിശേഷങ്ങള്
പാരോട് കഴിക്കാനൊന്നും ഉണ്ടാക്കില്ലേ
മനസ്സിലായില്ല
ചായക്ക് കഴ് കഴിക്കാൻ വേണ്ടിട്ടൊന്ന് പലഹാരങ്ങളൊന്നും
ഇന്ന് പ്പിനൊണ്ടാക്കിട്ടില്ല ഇന്ന് ന്താന്ന്റിയില്ല ചെറിയ കുട്ടിക്കൊ ഒരു ശർധിം ഒക്കെ പാടൊര് വെയ്യായ്യിയ അപ്പൊ പിന്നെ ഞോന കരയി ട്ട് കാണ്ടാ പണിക്കൊന്ന നി ക്കണ്ടല്ലോെചിട്ട് ന്നിട്ട് ഞാന് വെട്ട് കേക്ക് വേടിപ്പിച്ചു
ആഹ്
ഉം അപ്പൊ പിന്നെ അത് കൊടുത്തു അടുത്ത് വച്ചിട്ട്ണ്ട് ഇനിപ്പ കുട്ടികൾ മദ്രസ വിട്ട് വന്നിട്ട് വാണം
ഉം
ഉം ഉം
ഹസ്ബൻഡോ
ഇക്കാക്ക ഇപ്പ നാട്ടില്ണ്ട് അടുത്ത മാസം എട്ടാംതി പോവും
ഉം
ഉം ഉം എങ്ങനെ
പിന്നെ പേ പിന്നെന്താ ഇ എന്താ എന്തുവാ ഈ ചിക്കൻ ബിരിയാണിയക്കെ വെക്കാൻ അറിയോ ചേച്ചിക്ക്
ഏഹ് ചിക്കൻ ബിരിയാണി വെക്കും കുയ്മന്തി ണ്ടാക്കും
കുയ്മന്തിയോ അതന്ന് പറയാമോ എനിക്ക് അത് അറിയത്തില്ല പക്ഷെ കഴിക്കാ ഇഷ്ടല്ല വല്ലാത്തൊരു സ്മെല്ലാ എനിക്ക ഇഷ് ഇഷ്ടമല്ലാ ആഹ് സ്മെല്ല്
പക്ഷെ ഉം അതിലടിന്നിമ്മ ആഹ് ആഹ് ബ ബിരിയാണി കഴിക്കും പിന്നെ കുഴിമന്തി അങ്ങനെ കഴിക്കത്തില്ല
ബിരിയാണി ഉണ്ടാക്കും ക്ക് ബിരിയാണിനേക്കായിളെനിക്കിഷ്ടം കുയ്മന്തിയാണ്
ആണല്ലേ ഫ്രൈഡ് റൈസും ക്കെണ്ടാക്കും ഫ്രൈഡ് റൈസും ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ഒരു വട്ടം
അയ്ശരി ആഹ് ആഹ്
എന്താ വേറെ വേറെല്ലേ വെക്കുന്നെ കറിയും റൈസും വേറെ ആഹ് വേറെ വേറെല്ലേ ഇട്ടത്
ഉം ഉം ഒക്കെ അങ്ങട്ടും ഇങ്ങട്ടും വെവ്വേറെ ആയ്ട്ട് വെക്ക ഉം ഉം
യൂട്യൂബിൽ നോക്കി ഒരു വട്ടം ഇങ്ങനെ മോനി ങ്ങനെ വേണന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ വെച്ചു
ഏയ്ശരി
ചെറുതായിട്ട് ചെറിയതായിട്ട് വെച്ച് അതുകൊണ്ട് കൊള്ളായിരുന്ന് ഒത്തിരി എട് ക്കമല്ലേ അത്
അതെ ഇന്ക് യൂട്യൂബിലൊക്കീട് ഫുഡ് ണ്ടാക്കുന്നത് കൊണ്ട് വല്യ താല്പര്യല്ല്യ കാരണം ഓലെ മെഷർ മെന്റ് നമ്മളെ മെഷർെമെന്റ് ഒത്തൂന്ന് വരൂല്ല
ഓ നമ്മളതന്ത് ഞാനെ എന്ത് ഒക്കെയ അറിയാൻ വേണ്ടീട്ട് ജസ്റ്റ് നോക്കുന്നത് അപ്പൊ അല്ലാതെ അവരുടെ ഇത് വെച്ചിട്ട് അളവും കാര്യങ്ങളും വെച്ച് ചെയ്യത്തില്ല
എന്തൊക്കെയാ ആവശ്യമുള്ള സാധനങ്ങള് അതും നോക്കെ ചെയ്യത്തൊള്ളൂ അല്ലാതെ ഉം ഉം
ഞാൻ അങ്ങൻത്തെൻ നിക്കല്ല ഞാൻ ഇന്റെതായ ഐഡിയ വെച്ചോരോന്ന്ങ്ങനെ ട്രൈയയ്തോക്കും. പിന്നെ നമ്മള് ട്രൈയ്യെയ്യുന്നത് പാളിയാലും
ഉം ആഹ് അലോ അലോ കേക്കുന്നുണ്ടോച്ചി ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കാൻ പറ്റുന്നില്ല. ഹലോ ഹലോ ഹലോ ഹലോ